ഹലോ
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
ആഹ് കേൾക്കുന്നുണ്ട്.
കാപ്പി കുടി കഴിഞ്ഞോ
ഇല്ല, ഇല്ല, ഞാന് ഓഫീസിലായതോണ്ട് ഇവിടെ ചായ കുടിയൊന്നുംല്ല.
ഓഫീസിൽ, ആ വർക്കയ്യുന്നാണോ
അതെ അതെ
ആഹ്. ഇവിടെയാണെങ്കില് ചായ ഇടുന്ന അമ്മ എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നു
ഓഹ്
ചായ ഇടുന്നതും, പാചകം ചെയ്യുന്നതും എല്ലാം ഒരു അമ്മമാർ അല്ലെ പെൺകുട്ടികളുടെ ഒരു കടമയായിട്ട് മാറിയിരിക്കുകയാണല്ലോ.
അതെ
ആണുങ്ങളെല്ലാം അവിടെ ഇരിക്കുന്ന ടിവിയും കണ്ടൊണ്ടിരിക്കുന്നു
ഇന്നത്തെ കാലത്ത് കൊറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ വിദ്യാ വിദ്യാഭ്യാസത്തിന് വിടുകപോലും ഇല്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ആഹ് പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വിടുന്നു. ആൺകുട്ടികളുണ്ടെങ്കില് അവരെ പഠിപ്പിക്കാൻ വിടുന്നു. പെൺകുട്ടികളോട് ചോദിക്കും നീ എന്തിന് പഠിക്കാൻ പോന്നു. ഇവിടെ നീ അടുക്കളപ്പണി പഠിക്ക്. വേറെ വീട്ടിൽച്ചെന്നാലും അതല്ലേ നിന്റെ ജോലി എന്ന് പറയുന്ന ഒരു സമൂഹമായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്
ഉം അതീന്നു കൊറച്ച് മാറ്റം വന്നിട്ടുണ്ട്
ആഹ്, കുറച്ച് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കേട്ടോ പക്ഷേ ഇത് ഏത് മേഖലയിലെ സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ട്
അതെ അതെ, അതെ അതെ, രണ്ട് കൂട്ടരും പിള്ളേരാണെങ്കി രണ്ടു പിള്ളേരെയും ആണായാലും പെണ്ണായാലും പഠിപ്പിക്കാൻ വിടുന്നതും
അതെന്നെ തുല്യമായിട്ട് പടിപ്പിക്കാൻ വിടുന്നു കറക്‌റ്റായിട്ട് അല്ലാതെ അത് മാറ്റി നിർ ന്നല്ലേ ഇപ്പ സ്പോർട്സ് മേഖലയിലാണെങ്കി പോലും പണ്ടൊക്കെ സ്പോർട്സ്ന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മാ ത്രം പറ്റുന്ന ഒരു കാര്യന്നാ പറഞ്ഞിരുന്നത് ഇപ്പൊ ശ്
ഇപ്പൊ കൂ കൂടുതലും സ്ത്രീ പെൺകുട്ടികളാണ് അതിന് മുന്നിട്ട് എറങ്ങുന്ന
മുന്നിട്ടിറങ്ങിയിരിക്കുന്നു സത്യം അതില് നല്ല റാങ്ക് കി കിട്ടുന്നതും ഫസ്റ്റ് കിട്ടുന്നതും എല്ലാം തന്നെ പെൺകുട്ടികളായി മാറിയിരി ക്കുന്നു അത്രയും മാറ്റങ്ങ മാറ്റം വന്നിട്ടണ്ട്
ഒക്കെ ചെലത് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പ നമ്മള് പാത്രങ്ങളിലും ടിവിയിലൊക്കെ കാണുന്നുണ്ടല്ലോ
പിന്നെ തീർച്ചയായിട്ടും ഒണ്ട് ചെല സമുദായങ്ങളിലെ സ്ത്രീകളെ പൊറത്തേക്ക് ഇറക്കി വിടുകയില്ല അ ഇത്രയും ആൾക്കാര് കൂടുന്നയിന്റെ നടുക്ക് ആ ഇപ്പൊ ഇതുപോലെ സ്പോർട്സിലാണെലും ഇപ്പൊ എന്താ പറയാ ഫുട്ബോൾ കളിക്കാനാ അല്ലെങ്കില് ക്രിക്കറ്റിന് ഇതിനൊക്കെ വിടുമ്പം അത് ഈ നിനക്ക് നാണക്കേടാണ് അതൊക്കെ സ്ത്രീ പുരുഷന്മാര് ചെയ്യുന്നതാ എന്ന് പറയുന്ന ഒരു സമൂഹവൊണ്ട് നമ്മടെ എ ടേൽ ഒണ്ടത് ചെല സംഭവങ്ങളില് എല്ലാവരും ഇതുപോലെ ഫ്രീ ആയി എന്ന് പറയാനും പറ്റുകയില്ല
അതെ അവർക്കാണെങ്കിൽ ആ വസ്ത്രൊക്കെ ഷോട്ടായിട്ടുള്ള ഓരോന്നൊക്കെ ഇടുന്നയെന്നെ ചെലോർക്ക് ഭയങ്കര ഇതായിരിക്കും
പിന്നില്ലേ ഒറപ്പായിട്ടും ഉം വസ്ത്രത്തിന്റെ ആഹ് അതെ തല തുണി ആഹ് ഇടണം അതൊക്കെ ഒരു ഭയങ്കര നിർബന്ധമായിട്ടെന്നെ ഇരിക്കുന്നതും ചെലവര് ആഹ് അതുപോലെ നല്ല ഫ്രീയാ ചെല നല്ല ഫ്രീയാട്ടോ ഇന്നത്തെ കാലത്ത് ഇതൊന്നും നോക്ക യില്ല മ്മ് പ്പാ പെൺകുട്ടിന്നൊ ഇപ്പൊരു ആൺകുട്ടിന്നൊ മാറ്റി നിർത്താതെ
കൊടുക്കുന്നുണ്ട് വൈഫാ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടുയോ ചെയ്യാതെ അങ്ങനത്തെ കുറേ പേരുണ്ട് നല്ല ആൾക്കാര്
അ നല്ലയാണ് ഇപ്പൊ ഡ്രൈവിങ്ങിനാണെങ്കിലും സ്ത്രീകള് കണ്ടില്ലേ ന ന ഏത് വണ്ടികളും ഏത് വണ്ടി ഇപ്പൊ ബൈക്കെന്നോ അല്ലെങ്കി ട്രാ ട്രങ്ക് വണ്ടി ഏത് വണ്ടിന്ന് പറഞ്ഞാലും അതെല്ലാം സ്ത്രീകളും അത് ഓടിക്കുന്നുണ്ട് അത് കൈകാര്യം ചെയ്യാൻ മാത്രം കഴിവുള്ളൊരു സ്ത്രീകളൊണ്ട് പക്ഷെ അതൊന്ന് ആഹ് വളർത്തിയെടുത്തോണ്ട് വരാന് പേരൻസോ അല്ലെങ്കി സമൂഹമോ ഒരു വെലങ്ങ്തടിയായി ചെലപ്പോൾ നിക്കാറുവൊണ്ട്
ചെല കാര്യങ്ങളിലങ്ങനെ തന്നെ അവരാ ഒരു പഴയ രീതി തന്നെയായിരിക്കും
ആ അതെയെന്നെ ചെലര് ചോയിക്കും എന്തിനാ ഇപ്പ ഹയ വല്ല്യ മ്മ് പഠിക്കാൻ വേണ്ടിയായിട്ട് പൊറം രാജ്യങ്ങളിൽ പോവുന്ന എന്തിനാ അത്ര പഠിക്കാൻ പോവുന്നത് ആ അവടെ പോയാലും ആ വീട്ടി പോയി നീ ആ വേറൊരു വീട്ടി പോയാലും നീ അട് ക്കള ഭരണം അല്ലെ കുട്ടികളെ നോക്കുന്നു ഹസ്ബന്റിനെ നോക്കി നീ ഇരിക്കുന്നേടത്ത് നീ എന്തിനാ അത്രേ ദൂരെ പോയി ഇത്രയും കാശ് മൊടക്കി പഠിക്കുന്നയെന്തിനാ എന്ന് ചോദിക്കുന്ന സമൂ വും ഒണ്ട് നമ്മടെടേൽ അതൊക്കെയൊന്ന് മാറ്റം വരണം. അല്ലെ? മാറ്റം വരണം
കൂടി മാറ്റം വരണം എങ്ങനെ അങ്ങനെയുള്ള ഇതും കൂടി മാറ്റം വരണം.
മാറ്റം പിന്നെയിപ്പൊ പണ്ടത്തെ പോലെയല്ല സ്ത്രീകൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ട് ആ അതിന്റെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് പണ്ടെന്ന് വെച്ചാ സ് സ്ത്രീ സ്ത്രീകളെ പഠിപ്പിക്കാൻ ഒ ട്ടും വിടുക്കിലേന്നു അത്യാവശ്യം ആ ഒരു അക്ഷരങ്ങൾ പഠി ച്ച് കഴിഞ്ഞാ അല്ലെങ്കി അഞ്ചാംക്ലാസ് അല്ലെങ്കി പത്താം ക്ലാസും കൊണ്ട് പഠിത്തം നിർത്തുന്ന ഒരു ആ സമൂഹൊണ്ടായിരുന്നു പണ്ട് കാലത്ത്
അതെയതെ അത് ഏറ്റും കൂടുതൽ പാചകാണ് പഠിച്ചിരിക്കേണ്ടെ കുട്ടികളെ നോക്കുന്നെയാണ് പഠിച്ചിരി
ആ പഠിച്ചിരിക്കേണ്ടേന്ന് പറയുമായിരുന്നു സത്യം അതിന്ന് മാറി ഇപ്പൊ ഒരത്യാവശ്യം വിദ്യാഭ്യാസം കൊ പിൾ ഹേ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ അതൊരു മാറ്റി നിർത്ത അതെ അതിലൊരു ആ തരംതിരിവ് ഇപ്പൊ കാണിക്കുന്നില്ല ഇപ്പോഴത്തെ സമൂഹവേ പെൺകുട്ടിയ യായാലും ആൺകുട്ടി ഉണ്ടായാലും അവർക്ക് തുല്യ വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരു ആ മനസ്സുണ്ട് ഇപ്പോൾ അത് ഒരു വാണക്കിന് ഒരു വല്യന്ന് കാര്യമാണ് അപ്പോൾ എന്താ ഈ ഇത് പറയാ അടുത്ത തലമുറ വെച്ചാ ഈ സ്ത്രീകൾ ആ ആ അറിവ് നേടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അടുത്ത തല മുറയാകുമ്പം കൊറച്ചൂടെ ഡെവലപ്മെന്റ് ഇണ്ടാവും. അല്ലെ? സ്ത്രീകളെ ഒട്ടും തഴഞ്ഞ് മാറ്റി നിർത്താതെ
ആ ഒറ്റക്കാലൻ റ്റന്നെ ആ ഇപ്പം കല്യാണം കഴിക്ക്ന്നേന് മുമ്പ് തന്നെ ജോലിയൊക്കെ ആയിട്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് തന്നെ അവരുടെ കല്യാണം കഴിപ്പിക്കാന് ഏറ്റവും നല്ലത്.
അഹ് സത്യ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറയുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം നേരത്തെ വെച്ചാൽ പതിനെ ട്ട് വയസ്സാകാൻ നോക്കി നിക്കും കല്യാണം കഴി ച്ച് വിടാൻ വേണ്ടിയായിട്ട് ഇപ്പൊ അതിൽന്നൊരു മാറ്റം വന്നു ഉം മാറ്റം വന്നു.
ഇല്ല
അഹ് സത്യം പെൺകുട്ടികളെ സമ്മതം പോലും ചോദിക്കുകയല്ല ആ ഉം ഇപ്പൊ ക നിർബന്ധമായിരുന്നു കല്യാണം പതിനെട്ട് വയസ്സായ നിർബ ന്ധമായിട്ടും നമ്മളെ ഏതിലും കുടുംബത്തെ കെട്ടിച്ചു വിടുന്നോ അവിടുത്തെ കുട്ടികൾലേയും അല്ല സ്വന്തം കുട്ടികളെ അട ക്കള ഭരണമായിട്ട് അവടെ ജീവിതം അവടെ അങ്ങ് തീരുവാ പക്ഷെ ഇപ്പോഴ എന്ന് പറഞ്ഞാല് ഒരു ഇരുപ ത്തഞ്ച് ഇരുപത്താ ഇരുപത്തെട്ട് വയസ്സ് വരെക്കെയാണ് പിള്ളേർ നിക്കുവല്ലം പറയും എന്തിന കല്യാണം ഞങ്ങ ഒരു സ്വന്തമായിട്ട് ഒരു ജോലിയേ വേണ്ടേ ജോലി കിട്ടി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വന്നോളും. സ്വന്തം കാലേ നിന്നാലേ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പ റ്റൊള്ളൂ എന്നൊരു തിരിച്ചറിവ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഇടയിൽ വന്നിട്ടുണ്ട്.
അതെ അതിനെ അങ്ങനെ പെൺകുട്ടികൾ പർഞ്ഞാ തന്നെ ചെല പേരൻസ് അതിനോട് യോജിച്ച് വന്നോളു.
ആ അത അതാ പർഞ്ഞേ പെൺകുട്ടികൾ അങ്ങനെ വരുമ്പം അതും പേരൻസ് വിചാരിച്ചോളും ഈ കുട്ടിക ൾ അടുത്ത തലമുറ വരുമ്പളോ ഈ പേരൻസ് ആയിരിക്കുല്ലോ ആ പേരൻസ് അപ്പ അവർണ മക്കളെ അത് രീ തീരെ നല്ല രീതി പഠപ്പിച്ചുടുളൂ എങ്ങനെയണ ഒരു ജോലി മേടിച്ചിട്ടേ കല്യാണം കഴിപ്പിച്ച് വിടു എന്ന് ആ പേരൻറ്സ് ചിന്തിക്കും സ്വന്തം കുട്ടികൾ വളർന്ന് വരുമ്പോ ആ അവിടെയൊരു മാറ്റം നിർ ത്താതെ പെൺകുട്ടിയെന്നും ആൺകുട്ടിയെന്നും മാറ്റി നിർത്താതെ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ പേരൻറ്സ് ഒരി ഉറപ്പായിട്ടും ശ്രമിച്ചിരിക്കും ആഹ് അതെ അതുപോലെ സ് അ തു പറയുന്ന നല്ലൊരു കാര്യമാണ് അല്ലാതെ ഇപ്പോഴുണ്ട് അടുക്കള പോയപ്പം ആ ഇപ്പോഴത്തെ തലമുറൽന്ന് പറയുമ്പോം ആ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അടുക്കള ഭരണം ചെയ്യുന്നുണ്ട് ഇപ്പ ജോലിക്ക് പോകുന്ന അച്ഛനും അമ്മയും ആണെങ്കിൽ രാവിലെ രണ്ടോളം ഒരുമിച്ച് കേറി നിന്നാണ് അടുക്കള പാചകം ചെയ്യുന്നത് ചെയ്ത് കൊച്ചിനെയും കൊണ്ട് സ്കൂളിൽ കൊണ്ട് പോയിട്ട് ഒരുമിച്ച് അവർ ഒരു ചെയ്യുന്ന അല്ലാതെ നീ ജോലി ചെയ്യ് നീ അടുക്കള ഭരണം ചെയ്യ് എന്ന് പറയുന്നില്ല
ആണ് അടുക്കള ഭരണന്നുള്ള അതേ ഒഴിവായി
ആഹ് രണ്ട് കൂട്ടുകർക്കും പറ്റും മ് പണ്ട് കാല ആമ്പിള്ളേര് ചൂലെടുത്ത് മിറ്റം അടിക്കുമ്പൊ വലിയ അയ്യോ നീ ചൂലെടുക്കരുത് ആമ്പിള്ളേ ചൂല് എടുക്കരുത് പെൺകുട്ടികളാണ് മിറ്റം അടിക്കണ്ടേ എന്ന് പറയുന്ന പേരൻറ്സ് ആയിരുന്നു പണ്ട്
അതെ അതെ
ഇപ്പം അതൊക്കെ മാറി ആഹ് നല്ല മാറ്റം വന്നു എന്ന വെച്ചാൽ എല്ലാ പണികളും ഇപ്പൊ നമ്മള് കാണുന്ന പണി ഏതാണോ അതങ്ങ് ചെയ്ത് ആ ആ വീട്ടിലുള്ളവരെ സഹായിക്കാൻ ഒരു സന്നദ്ധതയേക്ക് ഉ അതെന്നെ അത് നമ്മള് പേരൻറ്സ് വേണം നമ്മളാക്കിയെടുക്കാനേ നമ്മുടെ കുട്ടികളെ ഇപ്പൊ ആങ്കൊച്ചെന്നോ പെങ്കൊച്ചെന്നോ മാറ്റി നിർത്താതെ അവരെ രണ്ടു പേരെയും ഇപ്പൊ ആ പണി ചെയ്യുമ്പോ അത് മോൻ ചെയ്യ് ഈ തിന്ന പാത്രം കൊണ്ട് കഴുകി വെക്കാൻ നമ്മൾ ആ ആൺകൊച്ചിനെ നമ്മള് ശീലിപ്പിച്ചെടുക്കണം അല്ലാതെ അവിടെ കഴുകി വെ അത വിടെ ഇരിക്കുന്നത് ആ പെങ്കുച്ചാണ് പാത്രം എടുത്തണ്ട് പോയി കഴുകി വെക്കണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കാതെ ആ സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പഠിപ്പിക്കണം അപ്പൊ അത് ആ കുട്ടി വളർന്ന് വലുതാകുമ്പോ ആഹ് കുട്ടിയുടെ ചിന്തയും അങ്ങനെ തന്നെ ആയിക്കോളും. അല്ലാതെ ഇതാ ആ പെണ്ണടിമയാണ് എന്നൊരു ചിന്ത ആ ഒരു പുരുഷന്റേം അല്ലേല് ഒരു ആൺകുട്ടിയുടേം ഉള്ളിലേക്ക് നമ്മൾ പേരൻസ് ആയിട്ടോ അധ്യാപകരായിട്ടോ കയറ്റി.
ഇല്ലല്ല അതെ അതെ അത് തലമുറയായിട്ട് അങ്ങനെ ആയിരിക്കും പിന്നെ പേര്.
ആ അടുത്തതന്നെ അതന്നെ ആ തലമുറയായിട്ട അങ്ങനെ കാണുന്നത് ചെല സ്കൂളുകൾലുണ്ടായി സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ വരുമ്പോൾ, ഓഹ് നീ മാറി നിക്കടി അത് നിന്നെ കൊണ്ട് പറ്റുകയല്ല അത് അവനെ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അധ്യാപകരും ഉണ്ടി തിന്റെ എടേല ഉം അപ്പ അതും മാറ്റി ആ അതുണ്ട് അപ്പ ആ അദ്ധ്യാപകരെക്കെ എന്താ നല്ല മാതൃകയാക്കി ഈ രണ്ട് രണ്ട് പേരേം ഒരുപോലെ ഇപ്പം ലോങ് ജമ്പിലാണ് ഹൈ ജമ്പിലാണെങ്കിലും പെൺകുട്ടിക്കും പറ്റും അതില് അവക്ക് കഴിവ് തെളിയിക്കാൻ അവളെ കഴിവ് ഉണ്ട് ഉള്ളില്, അത് നമ്മളൊന്ന് ആ സപ്പോർട്ടെയ്ത് കൊടുത്താ ആ പെൺകുട്ടി അത് ഉള ഉയർന്ന് വരും
അതെ കഴിവാണ് നോക്കണ്ടേ അല്ലാതെ ആണാണോ പെണ്ണാണോ
അല്ലാതെ ആ ജാ അങ്ങനെ ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസവല്ല അവിടെ നോക്കണ്ടത് അതു കൊണ്ട് അതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇപ്പോഴത്തെ തലമുറയ നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നത് കൊണ്ടേ ഇപ്പം ജോലിയിലാണെങ്കിലും ചെലപ്പം ആണ് ആണുങ്ങള് ചെയ്യുന്ന ജോലി തന്നെയായിരിക്കും സ്ത്രീകൾ ചെയ്യുന്നെ. പക്ഷേ ആഹ് സ്ത്രീക്ക് അവിടെ വല്ല്യ പരിഗണന കൊടുക്കുവല്ല അവർക്കൊരു ഒരു വല്ല്യ ബഹു ബഹുമാനോ, റെസ്പെക്റ്റോ കൊടുക്കാതെ ആ അതേ ജോലി ആൺകുട്ടി ചെയ്താ പറയും ആ നീ ചെയ്ത മിടു നിന്നെ കൊണ്ട് പറ്റിഴില്ലോ എന്ന് പർഞ്ഞ് അവരെ അവർക്ക് കൂടുതല് ബഹുമാനം നമ്മള് കൊടുക്കുന്ന സമം ആ പ്രോത്സാഹനം കൊടുക്ക്ണ സ്ത്രീകള് ഓ അത് ചെയ്താലും എത്ര നന്നായിട്ട് ചെയ്താലും അതിനൊരു ആ പ്രോത്സാഹനം കൊടുക് മാനം കൊടുക്കാത്തേ ആൾക്കാരുമുണ്ട് അതില്ലേ?
അതുപോലെ തന്നെ തുല്യവേതനം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കില് സാലറിയിലും ചില മാറ്റങ്ങളൊക് ക്ക വരുന്നൊക്കെ കേക്കാറുണ്ടല്ലോ
റ്റ ഉണ്ടോ ശരിയാണ് പെൺകുട്ടികൾക്ക് അത് ആം വേദന ഒരേ ജോലി ചെയ്യുന്ന രണ്ടു പേരാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും വെവ്വേറെ സാലറി കൊടുക്കുന്ന ആ ഓഫീസുകളും ഉണ്ട് നമുക്ക് ചുറ്റും അത് നമ്മക്കറിയാം അതൊക്കെ ഒന്ന് മാറ്റി നമ്മളിത് കാണുമ്പോ നമ്മള് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ് കൊടുത്ത് അവർക്കൊരു ബോധവൽക്കരണം കൊടുത്ത് ഇവര് രണ്ടും തുല്യമാണ് അല്ലാതെ ഒരു മാറ്റി നിർത്തേണ്ട ഒരു സമൂഹമല്ല അത് എന്നും പറഞ്ഞ് നമ്മളവരെ ഒന്ന് നമുക്കൊരു ബോധവത്ക്കരണം ചെയ്തു കൊടുക്കണം നമ്മുടെ കം മുന്നിൽ കാണുന്നത് നമ്മള് പറഞ്ഞു കൊടു ക്കണം ഇപ്പോ കുട്ടികളുടെ അടുത്താണെങ്കിലും നമ്മളത് പറഞ്ഞു കൊടുക്കണം
ഉം പ ചെറുപ്പത്തിലെ പ പഠിച്ച് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് വളർത്തണം
വലത് നമ്മടെ കുടുംബത്തിനാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അതായത് പെൺ കൊച്ചായാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ആണ് അങ്ങനെ പറഞ്ഞ് നമ്മളൊരിക്കലും ആഹ് വീട്ടിലാണെങ്കിൽ പോലും പെമ്പിള്ളാരേം ആമ്പിള്ളേരേം നമ്മള് മാറ്റി നിർത്തരുത് രണ്ടു പേർക്കും ഒരേ ജോലി ഒരുപോലെ കൊടുത്ത് ആ ഇന്ന് അവക്ക് വയ്യാതെ കിടക്കുവാണെങ്കിൽ എന്ന ആ പണി നീ ചെയ്യാ പറഞ്ഞു കൊടുത്ത് നമ്മളെ അന്ന് ആക്കി എടുക്കണം അത് നമ്മുടെ കുടുംബ ഓര് എല്ലാവരും ഓരെ പോൽ ഒരേ ഓരോര്ത്തരൊ ക്കെയും ഒരു എന്താ പറയാ ആ ഓരോടെ കടമയാണ് നമ്മള് നല്ല പിള്ളാരെ വളർ ത്തി എടുക്കണ്ടത
ആഹ് അങ്ങനെ ഒരു വീടിനല്ല ഓക്കെ ആഹ് ശരി ആഹ് ശരി